ല്ലേ?
ആഹ് കേക്ന്ന്ണ്ട്. ഇങ്ങക് കേക്ന്നില്ലേ? എത്ര ദെവസായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും
എപ്പഴും ഇവിടെ എപ്പഴും അങ്ങനെ തന്നെയാ. ഉം. ഒരു സമാധാനവില്ല.
അതന്നെ ആഹ് ഫ്രീ ആയോ ഫ്രീ ആ
ആഹ് ഞാൻ എന്നിട്ട് മറ്റേത് തൊടങ്ങിട്ട്ണ്ടായിന്. നേര്ത്തെ വൈകുന്നേരം കൊറെേ ആളെ സംഘടിപ്പിച്ചിട്ട് അവർക്കും നമ്മൾക്കുള്ള സമയത്ത് അവരും ഫ്രീ ആവുന്നില്ല.
അതെ എല്ലാരും ഓരോ തെരക്കില്. ആഹ് ഇണ്ടായിന്. ഞാന് അമ്മണ്ടായിന്. അല്ല അമ്മ പിന്നെ വൈന്നേരം അമ്മനെ അടുപ്പിക്കണ്ടന്നെച്ചിട്ട് എത്രേം നേരം നിന്നയല്ലെ
ആഹ് ആഹ് ആഹ് അഹ്
മീൻ കിട്ടിന് മത്തി കിട്ടീന് അപ്പൊ മ ത്തി കറി വെച്ചു പിന്നെ ചോറാക്കാന്ണ്ടയിനി ചോറാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഓൺലൈൻ സെഷൻ ഉണ്ടായിനി.
ഉം ഉം നിങ്ങള് ഇതിന്റെ ഭാഗയിട്ടാണോ?
ആഹ് ഇതിന്റെ ഭാഗയിട്ട്
ആഹ് സ്കൂളിന്റെയാ സ്കൂളിന്റെയാ അല്ലാ
അല്ല. സ്കൂളിന്റെ അല്ല. സ്കൂളായിറ്റ്ള്ള അതല്ല ഞാനിപ്പോ ആഹ്
ഉം.
അതെ ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ അല്ലേ. ആഹ് അപ്പോൾ ആഹ് അത് യു എ യിലുള്ള ആൾക്കാരാ.
മ് മ് മ്ഹ്-
ഓൺലൈൻ കൂടി കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ അസസ്മെൻറ് പോലെ ചെയ്തതാണ് അപ്പൊ കൊറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ പേരൻസ് ഉണ്ട് - കുട്ടിയുണ്ട്. ഓ അപ്പം അത് സംസാരിച്ചിട്ട് അവർക്കൊരു വ്യക്തത കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പൊ അതിനിയും വേണം.
നിങ്ങൾക്ക് കൊറെ കുട്ടികളുണ്ടോ?
ഉം. ഇണ്ട് എനിക്ക് അറുപതോളം കുട്ടികളുണ്ട്.
ശരി അത്രയും കുട്ടികൾക്ക് ഈ പ്രോബ്ലം ഉ
ഒരുപാട് പ്രശ്നങ്ങള്ണ്ട്. അതെ അതെ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ. അതായത് ജനിതക പരമായിട്ടുള്ളത് മാത്രമല്ല സംസാരത്തിൽ വരുമ്പം ആഹ് തെറ്റായി ഓരോ വാക്കുകൾ അക്ഷരങ്ങള്പഠിച്ചു വെക്കുന്നുണ്ടാവും.
എത്ര ഏജ് മുതൽഇത് ഐഡന്റിഫയ് ചെയ്യുന്നത് ഇപ്പോ? നമ്മളൊരു ഉം വൺ വൺ ഇയർ മുതലൊന്നും അങ്ങനെ പറ്റൂൽ- വല്ലോ സ്കൂളിൽ പോവാൻ തൊടങ്ങി-
അല്ലല്ല അല്ലല്ല നമുക്ക് ജനിച്ചു കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് വേണെങ്കി തെറപ്പ് അതാണ് ഇപ്പ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ആഹ് അതെ അതെ സ്പീച്ച്- അല്ലല്ല അങ്ങനെയല്ല ആഹ് സംസാരിച്ച് തൊടങ്ങ്ന്ന- പറയുന്നത് നമ്മള കുഞ്ഞ് ജനിച്ചു കഴഞ്ഞാൽന്നെ സംസം- തൊടങ്ങുന്നുണ്ട് ആക്ച്വലി അവര് കര കരച്ചിലാണ് കരച്ചിലാണ് ഉം- അവരുടെ മെയിനാ സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്- ഉംആഹ് കരച്ചിലാണ് ഇപ്പം ആഹ് വെശക്കുന്നുണ്ടെങ്കിൽഒരു കരച്ച പുറത്ത് പോണിൽ ഒരു കരച്ചില് പിന്നെ പുറത്തുന്നുള്ള സ്ട്രേഞ്ചസ് ആണ് എക്കുന്നതെങ്കി അത്
ആഹ് ആ അതൊന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്
അതെല്ലാം കുട്ടികളും ഉണ്ടാവും പിന്നെ ഓരോന്നിനും ഓരോ കറക്ട് സമയം ഉണ്ടാവില്ലേ നോർമൽ ഡെവലപ്മെന്റ്ന്ന് പറ
ഉണ്ട്ണ്ട് നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാനുണ്ടതെല്ലാം ബാബ്ലിങ് സ്റ്റേജ് മറ്റേ സ്റ്റേജ്
അതെതെ ഇപ്പൊ ഒരു വയസ് ആകുന്ന കുട്ടി എന്തായാലും ഒരു രണ്ട് മൂന്ന് വാക്കുകള് പറഞ്ഞിരിക്കണം എന്നാണ് ഒരു പത്ത് മാസം പതിനന്ന് മാസം ആവുമ്പോ അമ്മ അച്ചന്നൊക്കെ വിളിച്ച ഉം ഉം പിന്ന ആഹ് അതെ അതെ ആ സമയത്ത് അപ്പൊ അത് ആ ഇല്ലെങ്കിലും ഒരു ഡിലേ വന്നു വൈകിന്ന് അതിനർത്ഥ
അതെ അതെ
ഉം അപ്പൊ അതുപോലെ
ഇത്ര ചെറിയ കുട്ടികൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് തെറാപ്പി ചെയ്യാൻ പറ്റൂല്ലല്ലോ
പറ്റും ഇപ്പൊ ഒരു പത്ത് മാസമുള്ള കുഞ്ഞു വരുന്നുണ്ട് തെറാപ്പി എടുക്കാൻ ഉം കൊഞ്ഞക്ക് ഇപ്പൊ ഫിക്സിന്റെക്കെ പ്രശ്നം തലയില് വരുന്നൊണ്ട് നമുക്ക് ഓട്ട അപ്പോ ഓട്ടോമാറ്റിക്കലി അറിയാം എല്ലാം ഡിലേ വരുംന്നുള്ളത് മരുന്ന് എടുക്കുന്നുണ്ട് അപ്പോ മുമ്പേ നമ്മള് വരുന്നതിന് മുമ്പേ റപ്പിയല്ലാം തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും ബെറ്ററായിട്ട് കിട്ടുമല്ലോ പിന്നെ കൊറെ ജനിതകപരമായിട്ടുള്ള നിങ്ങക്ക് അറിയാമല്ലോ ഡൗൺസ് പിന്നെ അതുപോലുള്ള ഇപ്പം
ആവുമ്പ കാണുമ്പം തന്നെ മനസ്സിലാവുമല്ലോ ഡൗൺ സെന്റർ തന്നെല്ല കുട്ടികളെ മുഖം കാണുമ്പം തന്നെ
ഉം പിന്നെ കുഞ്ഞുങ്ങളെ ഫോണൊക്കെ ഉപയോഗിക്കുന്ന കൊണ്ട് ഒരുപാട് അല്ലാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോ ബിഹേവിയറിലല്ലാതെ സ്വഭാവ വൈകല്യങ്ങൾ വരുന്നുണ്ട് സംസാരത്തിൽ പ്രശ്നങ്ങൾ വരും കമ്മ്യൂണിക്കേഷനിൽ ആശയവിനിമയത്തിൽ പ്രശ്ന ശ്നം വരും അപ്പോ അതൊക്കെ നമ്മള് ആ സമയത്ത്
ഉം അത് കൊറെേ ആൾക്കാരുണ്ടാവും
നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആണ് അതായത് ഓക്കയുപേഷണൽ തെറപ്പിസ്റ്റ് ച്ച ഉണ്ടാവും സ്പീച്ച് തെറപ്പിസ്റ്റ് ഉണ്ടാവും ബിഹേവിയർ തെറപ്പിസ്റ്റ് ഉണ്ടാവും ആഹ് പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ കുറേ ഉണ്ട് സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് അങ്ങനെ എല്ലാരും കൂടിട്ടുള്ള ഒരു ടീം ആണ്
ഉം ഉം ഉം
എല്ലാ ഏരിയയിലും അവർക്ക് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ വരുമ്പോൾ എല്ലാം കിട്ടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ അത്ര ഉണ്ടാവും പിന്നെ ഇപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളൊരു ഇരുപത് വാക്കുകളോളം പറഞ്ഞിരിക്കണം എന്നാണ് മിനിമം അതില് മുകളില് പറയണം പിന്നെ രണ്ടര വയസ്സ് അല്ല രണ്ട് വയസ്സാകുന്ന സമയത്തേക്ക് നമ്മള് രണ്ട് വാക്കുകൾ കൂട്ടിട്ട് സംസാരിക്കണം ഇപ്പൊ അമ്മേവാ അഛാ പോവാ എനിക്ക് വേണം അത് താ എന്നൊക്കെ പറയൂലേ അതൊക്കെ രണ്ട് വയസ്സ് ആകുമ്പോ പറഞ്ഞിരിക്കണം അല്ലെങ്കിലാണ് പ്രശ്നം അതിലെന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആ പ്രശ്നുണ്ട്ന്ന് നമ്മളെ പറയാം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള തെറപ്പീന്റെ കോഴ്സ് എടു അങ്ങനെ അങ്ങനെ കുറെ കുട്ടികളുണ്ട് തെറ്റായി വാക്കു പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവും പഠന വൈകല്യ ത്തിന്റെ പ്രശ്നത്തിൽ സംസാരം പോകുന്ന കുട്ടികളുണ്ടാവും ട്രീറ്റ്മെന്റിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ടാവും സെർബൽ പാളിസി വന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവും
ആഹ്
പിന്നെ ഹിയറിംഗ് ലോസ് കാരണം ഹിയറിംഗ് ഐ വെച്ചിട്ട് സംസാരം കിട്ടാൻ വേണ്ടി
പിന്നെ വീട്ടില് പേരൻറ്സ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് പിള്ളേരിങ്ങനെ ആവുല്ലോ അല്ലെ ആരും സംസാരിക്കാൻ ഇല്ലാണ്ട ആവുമല്ലോ
ഉം അതെ പിന്നെ വിക്ക് പോലെ വരുന്ന കുട്ടികളുണ്ടാവും അങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട് കുറേ അപ്പം അതിലൊക്കെ ആ
ഒരു റിപ്പീറ്റേറ്റ്അത്യാവശ്യം ആ പറയുന്നുണ്ട് ഇങ്ങന ഒന്നും പറയലണ്ടല്ലോ ആ ഒരു സിംറ്റം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആറ്ന്ന് പറഞ്ഞു തന്നെ ഇങ്ങനാ പറഞ്ഞ കൊടുക്കുന്നത് ആല ആലി ആ ആ ആ അതെ തെ അതെ അതെ അതെ അതെ
അപ്പൊ അത് ആ പറയുന്ന തന്നെ പറഞ്ഞൊണ്ടിരിക്കുന്നു യാ അങ്ങനത്തെ മക്കളുണ്ട് അപ്പം ഇതൊക്കെ സീസണത്തിന്റെ അടിയിലൊക്കെ വരും
ഉം ഉം
അങ്ങനെയാണ്
എന്റെ ഫ്രണ്ടിന്റെ മോന് ചെറിയ പ്രശ്നണ്ടായിരുന്നു ങ്ങനെ ഇപ്പോ ആറാം ക്ലാസ്സിലായി അവരിങ്ങനെ ഒരു വാക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ
അതെ യൊ
ഒരുമാതിരി പ്രശ്നം കൊറച്ച് കൊണ്ടുപോയിട്ടുണ്ടാ നി ഇപ്പൊ ങ്ങനെ
സിൻ്റെ പ്രശ്നമുണ്ടോ ആ അപം അതിനെ നമ്മള് വേറെ പേര് പറയാ പ്ര്രാക്സിയന്ന് പറയാ ചെലപ്പോ അവർകാര്യെല്ലാം അറിയണ്ടാവും പക്ഷെ അതൊന്ന് ക്രോടീകരിക്ക ശബ്ദത്തിലൂടെ
അതെ അതെ നമ്മൾക്ക് ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അ അതില് സൈക്കോളജി തന്നെയാണ് അഞ്ചച് പേ പേപ്പർ സൈക്കോളജിയാണ് അതില് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കുറെേ ഉണ്ട് തിയറീസും മതി ഇതെല്ലാം ബേസിക് സൈക്കോളജി ഇഷ്ടംപലെുണ്ട് പഠിക്ക എല്ലാം പഠിച്ചു ആട വെക്കുന്നല്ലാണ്ട് അതങ്ങനെ ഇല്ല
നമുക്ക് കുറ ഇപ്പ നമ്മള ഇപ്പ കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രല്ല ഇപ്പ ഞാൻ പറഞ്ഞു അത്പോലെ വല്ല്യ ൾക്കാരിലും പാ ക്ഷ് ഗാതം വന്നാ ആൾക്കാർക്ക് സംസാരം പോകും പിന്നെ ആ വോയിസ് നമ്മള വോയിസില പ്രശ്നങ്ങപ്പം ആ പ്രീസക്കെ ഉണ്ടല്ലോ അച്ഛന്മാർ ഫാതേഴ്സ് പിന്നെ റെയിൽവേയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടീച്ചേഴസ് പിന്നെ പാട്ട് പാടുന്ന ക്കാര് ഗായകര് ഇവർക്കൊക്കെ ഒരുപാട് ശബ്ദം ഉപയോഗിക്കുന്ന കൊണ്ട് തൊണ്ടയിലിങ്ങനെ ആ നോഡ്യൂള് അതുപോലെ കുരുക്കൾ അങ്ങനെയൊക്കെ എന്തൊക്കെയാ വരും സിസ്റ്റ ഇതൊക്കെ വരും അപ്പൊ അങ്ങനെയ ആകുമ്പോ സർജറി ചെയ്യുക പിന്നെ അതുപോലെ
ഇം ഫക്ഷന ലാകൂലെ അത് അതെ ടെൻ്റെ പ്രണ്ട് സൗണ്ട് പോയ പോലെണ്ടായിരുന്നു റ്റ് വേണ പറഞ്ഞ ടീച്ചർണ്ട് ക്ലോസ് ഫ്രണ്ട് ഉം
അത് അത് ഉ അത് വേണം അതി ഞാപ്പം കുറച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞ ആൾക്കാരുണ്ടാവും
അഡ്മിറ്റല്ല ആയിട്ടുണ്ടായിന് ഇൻഫെക്ഷൻായിട്ട് തൊണ്ടക്ക് ഉം
പിന്നെ ക്യാൻസറ് വന്ന് ഴിഞ്ഞാല് തൈറോയ്ഡ് അതിന്റെ റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആവ്മ്പ നമ്മള് നമ്മളെ തൊണ്ടേല് ഒരു സൗണ്ടിനായിട്ടന്നെ ഒരു ബോക്സ് ഇണ്ട് നമ്മള അങ്ങനെ സൗണ്ട് ബോക്സ് എന്നാ പറയാ അപ്പം അതൊക്കെ മാറ്റുമ്പോൾ- സംസാരൊക്കെ പോവും അപ്പോ അതിനുള്ള വോയ്സ് തെറാപ്പി കൊടുക്കാ പിന്നെ- നമ്മള് സംസാരത്തിലെ ഒരു ഫ്ലുവൻസി നമ്മളെപ്പോഴും കീ കീപ്പെയ്യൂലോ അപ്പൊ അതിലെന്തങ്കി ന്നിലും പ്രശ്നങ്ങള് വരുമ്പോഴാണ് ഈ നമ്മളെ വിക്ക് സ്റ്റാമറിങ് ന്ന് പറയുന്നത് സംഭവം വര് അപ്പൊ ചെലപ്പ അപ്പൊ അത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിക്കും എനിക്ക് എനിക്ക് എനിക്ക് എനിക്ക്
അത് ജന്മനാ ഉണ്ടാവുന്നല്ലല്ലോ?
ആ ജന്മനാ ഉണ്ടാവേം ചെയ്യും പിന്നെ ആ പാരമ്പര്യായിട്ട് ട്ടുള്ളതും ഉണ്ട് പിന്നെ നമ്മള് ഇൻഫ്ലുവൻസ് പോയപ്പോ നമ്മള് അങ്ങനെ കൂടെയുള്ള ആൾക്കാരടുത്താണ് നമ്മള് കൂടുതല് സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മക്കും വരും
കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുമ്പോം ചെലപ്പം ഉണ്ടാവില്ലേ?
ആ അത് വരും പിന്നെ ഒരു നോർമൽ സാധാരണ ഡെവലപ്മെന്റിന്റെ ഭാഗ മക്കളിലും അങ്ങനെ കാണും ഒരു രണ്ടു മൂന്നു നാലു വയസിൻ്റെ എടേല് പിന്നെ അത് സ്വാഭാവികായിട്ട് പോവും അത് അപ്പൊ അത് ആ സമയത്ത് പോയി ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കില് എന്താലും സ്പീച്ച് തെറാപ്പി ചെയ്യേണ്ടി വരും അങ്ങനെയാണ്
നിങ്ങൾക്ക് നാലു വർഷം വളരെ വൈഡായിട്ട് പഠിക്കാനുണ്ടായിനല്ലേ ഇത് തെറാപ്പി ഇത് എല്ലും സൈക്കോളജീ എല്ലും ഉണ്ടാവൂ
ഉം സൈക്കോളജി ഇല്ല നമുക്ക് ആദ്യത്തെ വർഷേ ഉണ്ടായിട്ടുള്ളൂ സൈക്കോളജി പിന്നെ ഉം പിന്നെ അതുപോലെ കുറേ പ്രശ്നങ്ങള് ഇപ്പൊ സ്ട്രോക്ക് ഞാൻ പറഞ്ഞപോലെ പക്ഷ പക്ഷാഘാതം വന്നവർക്ക് സംസാരം പോവാ പിന്നെ അതുപോലെ മെമ്മറി ആഫേസിയ എന്നൊക്കെ പറയും
ആ ഇതെല്ലാം ഇണ്ട് ഇതെല്ലാം അപ്രാക്സ്യെല്ലാം പറ്റീട്ട് വില്ലേ നമുക്ക് സെമിനാറ് റിന് ചെയ്യാനുണ്ടായിരുന്നു
അപ്രക്സിയ വേറെ ആഫേസിയ വേറെ ഉം ഉം അപ്പൊ അതും ഉണ്ടാവും
അത് ഞാനിപ്പോ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് റെമഡിയൽ ടീച്ചേഴ്സിന്റെ ആറു മാസത്തെ അതിൽ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായതാണ് അപ്രക്സിയ അതെല്ലാം പറ്റിട്ട് അഞ്ചു തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഇണ്ട് അതിൽ ഒന്ന് ഇതാണ്
ആ അതില് തന്നെ ഈ ഡിസ്ഗ്രാഫിയ ഇതൊക്കെ ഇണ്ടല്ലോ ആ ഡിസ്ലെക്സിയ ആ ഡിസ്ക് ഡിസ്ലെക്സിയ
ആ പിന്നെ ഒന്ന് അഫോസി അങ്ങനെ അഞ്ചെണ്ണാണ് എസ് എൽ ഡി സ്പെഷ്യല് ലേണിങ്ങ് ഡിസബിലിറ്റിന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണ ആണ് ഇതില് ഉം അതില് ഇതും വരും ഒന്ന് അഫാസി വരും ഉം
മുമ്പേ ഇതിനെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന പറഞ്ഞോണ്ടായേ പഠന വൈകല്യംന്ന് ഇപ്പോൾ ഡി എസ് എം ഫൈ വ് ന്ന്ള്ളൊരു ക്രൈറ്റീരിയ ഇണ്ട് സൈ അതൊരു ബുക്കാണ് ഡി എസ് എം ഫൈവ് എന്ന് അപ്പൊ അതിൻ്റെ ബേ സ്‌ലാണ് ഇപ്പം ഡയഗ്നോസിസ് എൽ ഐ എഴുതുന്നത് അതിന്റെ അണ്ടറിലാണ് ഈ എസ് എൽ ഐ വര് സ്പെസിഫിക് ലേണിങ് ഡിസോർഡർ അങ്ങനെയാ പറയാ ശെരി എന്നാല് ഓക്കെ ഹെ ഹെ ശെരി എന്നാല് ഓക്കെ ഗുഡ് നൈറ്റ് ആ